ഹലോ എന്തൊക്ക് നമസ്കാരം എന്തൊക്കെ വർത്താനം
എന്താ അങ്ങനെ സുഖായിട്ട് പോണ് യ് എവിടെ ഒരു വിവരോല്ല ല്ലല്ലോ
ആഹ് ഞാനിവിടുണ്ടങ്ങനെ ഓരോരോ തിരക്കി കൂടി ആയിട്ടേ
ആഹ് അതെ കുറച്ചായിട്ടിപ്പൊരു ഏഹ് വിളിയോ അന്വേഷണങ്ങളോ ഒന്നൂല്ല അപ്പ ഞാൻ വിചാരിച്ചീ എന്തേ തെരക്ക് പെട്ടിട്ടുണ്ടാവന്ന് വിചാരിച്ചേനു ഞാനെ
ആഹ് അങ്ങനെ മറന്നതാണ് ഓരോരോ തിരക്കി കൂടി അങ്ങനെ ഇതായിട്ടങ്ങനെ മറന്ന് ആഹ് ഭക്ഷണംകയിച്ചെ ഭക്ഷണം കഴിച്ച്ങ്ങനെ ഇര്ക്കാണ്. അപ്പളാണ് ഓർത്തത്.
ഓ എന്താ പ്രെത്യേകിച്ച്?
എന്ത്‌ സ്പെഷ്യലായിട്ടൊന്നൂല്ല.
ഏഹ് പ്രെ ഇൻക്ക് വടെ പ്രെത്യേകിച്ചൊന്നൂല്ല. ഞാനും ഇവടെ മീന് - ഇട്ടിര്ന്നെ അപ്പൊ അത് പൊരിച്ച്, പിന്നെ കറി ആഹ് അത് ശെരി.
ആരൂല്ല ഞാനും ഹസ്ബന്റും മാത്രാണ്. മക്കള് മക്കളെ ഒരാളെ കല്യാണം കൈഞ്ഞ്ക്ക്ണു ഒരാള് ഹോസ്റ്റൽലാണ് പഠിക്കണത്. അങ്ങനെ അപ്പഞങ്ങള് രണ്ടാളുംതെന്നെള്ളു.
അപ്പം ഫ്രീയായിട്ട് നമ്മളെ ഇഷ്ടത്തിനങ്ങനെ ഇണ്ടാക്യാ മതിയല്ലോ.
ആഹ് ആരൂല്ല അവടെത്രാള്ണ്ട് മക്കൾ
മക്കളൊക്കെ സ്കൂൾക്ക് പോയതാണ്.
ആഹ്
ആഹ് മ് ഏഹ് ആഹ് ഒരാള് നാലില് പഠിക്ക്ണ് ഒരാള് ഒന്നില് പഠിക്ക്ണ്. അങ്ങനെക്കെ വെര്മ്പോത്ത്ന് എന്തെങ്കിലും വെയ്കുന്നേരം എന്തെങ്കിലൊക്കെ പലഹാരങ്ങള് ഇണ്ടാക്കി വെക്കണം. അയ്ന്ള്ള ഓരോതാണെ കൊറച്ചേരൊന്ന് കിടക്കാ വിചാരിച്ചിട്ട് വന്നതാണ്.
ആഹ് ടൈമാവാനായല്ലോ മഴെക്ക്ണ്ടോ അവടെ
ആഹ് മയാ ആഹ് കൊയപ്പല്ലംഇന്ന് മയ തന്നേണ്.
ആഹ്
ഉം
പിന്നെന്താറയ്ണ് എന്താ അങ്ങനെ പോണ് ണ്ട്.
കൂടെ പഠിച്ച ആരെങ്കിലൊക്കെ വിളിച്ചിരുന്നോ
ആഹ് വിള്ച്ചീന്നു.
ആഹ്
രണ്ടാളും വിളിച്ചു
ആഹ് ശെരി ഏഹ് സൈബാന്റെ കല്യാണം ഇവടട്ത്ത് കയിഞ്ഞ്ട്ടൊള്ളൂംഅവള് കൊ ഒരുപാട് കാലത്തിന് ശേഷം ഓൾക്കൊരു പ്രെശ്നോം ഇണ്ടായിട്ടില്ല വീട്ടില് പൈസേന്റെ വിഷ്യോണ്ടായിട്ടില്ല അല്ലാതവൾക്കൊരു പ്രെശ്നോണ്ടായിട്ടില്ല അതങ്ങനെ നീണ്ട് നീണ്ട്, ഏതായാലുപ്പം ഒരു വീട്ടു പുത്യാപ്പള വന്ന്ട്ട്ണ്ട്.
ആഹ് ആഹ് ആദ്യത്തെ ഒയിവാക്കീട്ട് ഇണ്ടാവുലെ
അല്ല ഫസ്റ്റ്ത്തെ കല്ല്യാണാണ് ആഹ് ആഹ് അവളപ്പൊ വേറെ കല്യാണം കഴിച്ചിട്ടില്ല ഉം കൊറേ അന്യേഷിച്ച ആദ്യൊക്കെ പിന് ഇ ഇപ്പൊര് കല്യാണം കഴിഞ്ഞെ ഒര് ആളാണ് കല്യാണം കഴിച്ച്ട്ട്ണ്ട്.
ആഹ് ആഹ് അഹ് ശരി അടുത്ത്ക്കാരനായിര്ക്കുംലേ
ആഹ് കൊറച്ച് ദൂരംണ്ട്ന്ന് പറഞ്ഞ്കേട്ട് ഷെരിക്കറിയ്ല ഒരാള് പറഞ്ഞതാ അപ്പ ഞാം പറഞ്ഞ് ആഹ് ഞമ്മളോടൊന്നും പറയാള്ളെര്ത് ഇല്ല. അവളെന്നെ അവളെ ഫാമിലി കൊറച്ച് വല്ല്യേ ഫാമിലി ആയതോണ്ടെ അവരാ
ആഹ് ആഹ് അങ്ങനെ ചെറുതായിട്ടില്ലെ പാരുപാടി എന്തേലൊക്കെ ഇണ്ടാക്കിട്ടിട്ടുണ്ടാവൂലേ കൂടുതലും ഫ്രണ്ട്സുകളെ ഒന്നും വിളിക്കാതെ
ഇല്ലല്ല വിൾച്ചിട്ടില്ല ആരേം സുഹൃത്ത്ക്കളാരേം ക്ഷണിച്ചിട്ടില്ലാന്നാണ് പറഞ്ഞത്.
ആഹ് ഞാനും അറിഞ്ഞിട്ടില്ല.
ആഹ് ആഹ്
അങ്ങനെ ഓരോ തിരക്കി കൂടിയായിട്ട് അങ്ങനെ കുറേസായിട്ട് വിളിച്ചിട് ഒട്ടുല്ല അതുകൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞീലാ വിശേഷങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല
നിന്റെ നിനക്കിപ്പോ എന്തും ജോലി ഇല്ലല്ലോ ജോലിക്ക് എന്തിനേലും പോകുന്നുണ്ടോ
ഞാന് ഇവിടെ വീട്ടിലിരുന്ന് കാണ്ട് ടെയ്‌ലർ പണി ചെയലുണ്ട് കൊറച്ച് ചെറുതായി് മറ്റൊക്കെ ഇങ്ങനെ ഇവിടെ അടുത്തല്ലാരയിലൊക്കെ കൊടുന്ന് തന്നണ്ട് അങ്ങനെ ചെയ്യും ആഹ്
ഉം ആ എന്നാലും നമുക്ക് എന്തെങ്കിലുഒക്കെ മാസം എന്തെങ്കിലുമൊക്കെ ഉം ഭർത്താ ക ന്മാരെ മാത്രം ആശ്രയിക്ക
ങ്കിലും അടുത്ത ഉണ്ട് അല്ല അടുത്തുള്ള ആരെങ്കിലൊക്കെ ഇങ്ങനെ ഏതായാലും വീട്ടില് വെറുതെരിക്കുംല്ലേ അപ്പം പിന്നെ എന്തെലരു ചെറുതായിട്ട് ഒരു പണി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ചതാണ്.
ആഹ് ശരി അ അ അപ്പം ഇത് തയ്യൽ പണിന്ന് പറഞ്ഞാൽ ഞമ്മൾ വിചാരിക്കും അടിക്കാതിരുന്നാ ഞമ്മൾ ഉം കുഴപ്പമില്ലാ ഈസിയണത് പക്ഷെ അടി ച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഓരോ കണക്ക് ചെറുതായിട്ടൊന്നും തഴച്ചാൽ മതിയല്ലോ നമ്മളത്
അതന്നെയാണ് ആഹ്
ഭയങ്കര മടിയാണ്
ഞാനങ്ങനെ നോക്ക ക്കും യൂട്യൂബിൽ അങ്ങനെ സെർച്ച് ചെയ്യും എന്തെങ്കലും ഇത്ണ്ടെങ്കിലും ഒക്കെ
ആഹ് ശരി
യൂട്യൂബിൽ അങ്ങനെ സെർച്ച് ചെയ്ത് കാണ്ടേ താവലാണ്
അഹ് ശരി പിന്നെ എന്തൊക്കെ
കോള് ഇങ്ങനെ വര
ആ അത് എല്ലാ ഇത് ഇപ്പ എന്താ ച്ചല് അർജന്റ് കോളൊന്നുംല്ലല്ലോ അവ്
അല്ലല്ല ഞമ്മളെ ഫ്രെണ്ട്സ് അൾ തന്നെ
ആഹ് എന്ന അത് കുഴപ്പില്ല നമ്മള് ആ എന്താ പിന്നെന്ത കെന് എന്താണ് പിന്നെ എന്താ പുതിയ വിശേഷങ്ങൾ എന്താ മോ മോള വിശേഷം എന്താ
മോളെന്താ വല്യാള കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയായി. രണ്ടാമത്തോള് പ്ലസ് ടുല് പ്ലസ് ടു കഴിഞ്ഞപ്പോയി ഹോസ്റ്റലിലാണ്.
ആഹ് ശരി
അങ്ങനെ അവൾ അവിടെ അങ്ങനെ ഞങ്ങൾ ഒറ്റക്കെ ഉണ്ട്.
എന്താ ഭർത്താവിന് എന്താണ് ജോലി
ഭർത്താവ് ഓട്ടോറിക്ഷ
ആഹ് ഓട്ടോ ഓടിക്കല്ലേ അപ്പം കൊഴപ്പ ഇല്ലാണ്ട് അങ്ങനെയാണ് പോകും ലേ വീടൊക്കെ അയിലേ നിനക്ക്
ആ വീട് ഒകെ ആയി
ആ അപ്പൊ പിന്നെ നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞ അങ്ങനെ പോണം.
ആ അങ്ങനെ പോകും മക്കളെ പഠിപ്പ് ഇതൊക്കെ ആവുമ്പോളേള്ള ഇപ്പത്തെക്കെ പെൺ കുട്ടികള് പിന്നെ ആ അത് അങ്ങനെ പോവുണ്ട്
ഉം കൊഴപ്പില്ല പഠിച്ചവനെ കൂ അല്ല ദൈവം കൂടെണ്ടെങ്കില് നമ്മുക്ക് കൊഴപ്പല്ല. എന്താ മോള മോൾക്ക് എന്താ പേരിട്ട്
മോള മോളക്ക് ഇവാ മെഹസിൻ
ആഹ് അത് ശെരി ആഹ് മൂന്ന് വയസാ അംഗലവാടി പോവൽ ഉണ്ടോ
ആഹ് പോവുണ്ട്
ഉം ഉം അപ്പൊ അംഗനവാടി അംഗനവാടിന്ന് വന്നാ ആദ്യത്തെ തതിരി ഉപ്പ്മാവും ഇത് മാത്രല്ല പഠിത ക്കാണ്ട് നമ്മുക്ക് ഒരു ആദ്യക്കെന്നറഞ്ഞാല് ഉപ്പുമാവ് ഉം കടല അതൊക്കെല്ലേ നമ്മളെ അംഗവാടില് ഒരു ഓർമ അതല്ലേ വേറൊന്നുല്ലല്ലോ ഇപ്പൊ അങ്ങനെ ഒന്നുഅല്ല ഒരു ബുക്ക് ഉണ്ട് അത് എന്താ വച്ചാല് ബുക്കില് ഞമ്മള് കരുതുന്ന പോലത്ത ഒന്നുഅല്ല അത്യാവശ്യം ക്വാളിറ്റി ള്ള ഇതാണ് ഒരു എൽ എൽ കെ ജി കുട്ടികളെ ബുക്കും അല്ല ശരിക്കും പറഞ്ഞാൽ ഓൽക്ക് തറ പറ പന ഇതൊക്കെല്ല ഇതൊന്നും ഇല്ല
ഹ്‌ഹും അവൾക്ക് ഇഷ്ടാണ് പോണത് പോണ്ടന്ന് പറഞ്ഞാലും പോവും ഞങ്ങളരിം ഇന്ന് ലീവാണ് എന്ന് പറഞ്ഞാല് ഏ ഞാൻ ഞാൻ പോവും ഞാൻ പോവും ന്നറിം ഭയങ്കര ഇഷ്ടാണ്
അടുത്താണോ
ക്കെ അവധിയാണ്ന്ന് എല്ലാർക്കും അവധിയാണ് അറഞ്ഞാലുംഞാന് പോകുന്നറിം അവക്ക് ഇഷ്ട
ആഹ് ശരി ഒന്നാമത് ഇപ്പ നല്ല ഭക്ഷണം
ആഹ് അപ്പൊ തുടക്കത്തിലയതുകൊണ്ടഎക്കാരം പിന്നെയക്കെ അങ്ങനെ
അല്ലല്ല അങ്ങനത്തെ കുട്ടിആള് ആദ്യേ അങ്ങനെത്തന്നെ എല്ലാം പിന്നെ ഞമ്മളായിട്ട് ഒഴപ്പാൻ പാടില്ല നമ്മള് മടി പിടിച്ചിട്ട് കൊണ്ട് പോവാതെ നിന്നാലാണ് ഓൽക്ക് പ്രശ്നം വെര
പോണ്ട അപ്പൊ പിന്നെ എന്തായാലും കൊണ്ടെയാക്കും
ണ്ടെയാക്കണം ഉം ഉം ഇവിടുന്നാണ പോണ
ഇല്ല ഇവിടന്നാണേൽ ഇവിടുന്ന് പോവും ഇവിടെ വരുമ്പോ ഇവിടുന്ന് പോവും
അപ്പൊ എന്താ അടുത്ത അടുത്തക്ക് ആണോ
കുറച്ച് കൊറച്ചൊക്കെ പോണം ന്നാലും പോണം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ പോണം
അപ്പം എങ്ങനെ ഇവിടുന്ന് പോവാ
അല്ലേ അവള് വിരുന്ന് വരുമ്പോളേ അല്ല ബാലവാടിക്കല്ലേ ഓള ഉമ്മ ജോലിക്ക് പോവേ
ആഹ് ആഹ് ഹ് ആഹ്
ഹ്‌ഹും ബാലവാടി ഇവിടെയും അടുത്തുണ്ട് അപ്പൊ ഇവിടുന്ന് ഇവിടുക്ക് കൊണ്ടു പോകും
കൊണ്ടോവാറ്റോ ഞങ്ങക്ക് ന്ന അവിടെ അങ്ങനെ പറ്റൂല
ആഹ് അത് കൊഴപ്പല്ല ഇവിട അങ്ങനെ കൊഴപ്പല്ല
വൂല്ലേ
ആഹ് അറിയുന്ന ആളാണ് ആഹ് ആപ്പൊ പിന്നെ അങ്ങനെ കൊണ്ടോയാക്കും
ഉം അത് ചിലവല് സഹകരിക്കും ചേലോല പറയും പറ്റൂല മ മറ്റു എ ഐ യോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ്ട് അവര് വന്നാല് ഉം ഭയങ്കര പ്രശ്നവും
ആഹ്ഹ്
പിന്നെ ആദ്യക്കെ അർണ നമ്മള് രണ്ടേമുക്കാലിനൊക്കെ ചേലോല കൊണ്ടോയിരുത്തും തിന് ഇപ്പ അതൊന്നും പറ്റൂല ഒക്കെ ഓൺലൈനിൽ ആയതുണ്ട്
ആഹ് അതന്നെ എല്ലാതും
ആഹ് അതെ പിന്നെന്താ മ് ഭർത്താവ് ഉച്ചക്ക് ഭക്ഷണത്തിന് വെരോ
വന്നിട്ട് എത്തിയിട്ടില്ല കുറച്ച് വൈകുന്നു പറഞ്ഞു ഇപ്പോ വിളിച്ചിന്നു
ഏയ് വെറുണ്ടാവുല്ലേ സാധാരണ
ആഹ് വരും വരവുണ്ട് പക്ഷെ ട്രിപ്പ് പോകുമ്പോ അങ്ങനെയ് നേരം വൈകും ഉം
ആഹ് എങ്ങനായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കൂല
അല്ലല്ല അങ്ങനെ കഴിക്കലൊന്നുല്ല ഹോട്ടലന്ന് അങ്ങനെ കയ്ക്കലൊന്നുല്ല ഞമ്മളിപ്പോ രണ്ടാൾക്ക ആയിട്ട് ഇണ്ടാക്കിക്കണതല്ലേ പിന്നെ ഇഞ്ഞെയ് അതിനായിട്ട് കൊറച്ച ണ്ടാക്കണതല്ലേ അല കുടുങ്ങിയാല അങ്ങനെ കഴിക്കും
ആഹ് പിന്നെ അത് മാത്രമല്ല ചിലോല് വീട്ടിലേക്ക് എന്തെങ്കിലും സൽക്കാരത്തിനൊക്കെ പോവാണെങ്കില് നമ്മളെ വിളിക്കുല്ലോ
ആ അപ്പൊ പറയും അതന്നെ അപ്പൊ പിന്നെ രാവിലെ തന്നെ പറയും. ഇങ്ങനെ ആരെങ്കലും വിളിച്ചാലൊക്കെയി.
ആഹ്
അങ്ങനെയൊക്കെ നാ അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ അങ്ങനെ കഴിക്കും.
ഉം അത് ശരി.
പിന്നെ വേറെ എന്താ അങ്ങനെ പോണു ചെറുത് ന്നട്പ്പ എത്രല്ലാ ഒന്നിലോ?
ഓ ഏറ്റവും ചെറുത് എൽ കെ ജി
ആഹ് എൽ കെ ജി ഇപ്പ ചേർത്തിട്ടളൂ അല്ലേ? ഹഹ അഹ് ശരി എത്ര കുട്ടി ആളാണ്
എനിക്ക് മൂന്ന് കുട്ടികളുണ്ട്.
ആഹ് എന്ത് കുട്ടികളാ
രണ്ട് ആണും ഒരു പെണ്ണും.
ആഹ് ആക്കെ
പിന്നെ എന്തൊക്കെ
വേറെന്താ അങ്ങനെ പോണു
ഉ മഴ പെയ്യുണ്ട് അയലമില് ഒന്നും ഇട്ടിട്ടില്ലല്ലോ?
ഇല്ലല്ല ആ ഞാൻ പൊറത്ത് ഇടാറില്ല മഴത്തിട്ട് കഴിഞ്ഞ ന്നെള്ള ഇന് ഒഴിവ് പിന്നെ ടെറ്പ സീറ്റ് ഇടുക്കണോ അതള്ളൂ ഇന്നെ അവിടെണ്ട് ഇട്ടാ പിന്നെ എ
ഉം ഞാന് ഇട്ടിര്ന്ന് നാനഞ്ഞി ഇണ്ടാവുംന്നപ്പൊ.
ആഹ ഇമമടെ മഴല്ല ഇപ്പൊ
അത് ശരി ഇവിടെ മഴണ്ട് ഞാനേ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ? എന്താന്നല്ലേ ഞാന് പുറത്ത് ഇട്ടണ് അപ്പൊ ശരിട്ടോ?
ആ ഓക്കെ